ഹലോ കേൾക്ക്ല്ലേ? ഉം ഉം എന്തുണ്ട് വിശേഷം?
ആ മഴയൊക്കെ കഴിഞ്ഞ് പ്പം ആ മഴ പോയി പിന്നെ നി അത്താഴം ഊണ് സമയൊക്കെ ആവ് എന്ന
അതെ
ആ അപ്പൊ പിന്നെ മക്കളെ പഠിപ്പിച്ചോണ്ടിര്ന്നയാര്ന്നേ ആ ആ ഇനി
ഏതായാലും നാളെ സ്കൂളൊന്നും ഇല്യല്ലോ അപ്പൊ പിന്നെ ഇന്ന് ഞാൻ നോക്കിയില്ല. ഇന്ന് നോമ്പ് തുറന്നയ്ന്റെ ക്ഷീണും കാര്യങ്ങളൊക്കെ ആയിട്ട്
അതെയോ
അപ്പൊ പിന്നെ ന്ന് ഒന്നും ഉണ്ടാക്കല്ല. ന്ന് മന്തിം അൽഫാമും അങ്ങനെക്കെ കൊണ്ടന്നക്കെയ്നു
ഓ അയ്ശെരി ആ
ഇനി ഉപ്പ മാത്രേ കഴിക്കാനൊള്ളൂ ഉപ് ഇപ്പപ്പൊ വന്നിട്ടേ ഉള്ളു ഇപ്പന്റെ നിസ്ക്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പ കഴിക്കോളൂ ഇനി ഞ ഒന്നും വേണ്ട ഞങ്ങള് തൊറന്നപ്പം കഴിച്ചോണ്ടെ ആർക്കും ഒന്നും വേണ്ട
ആഹ ഹാഹാ
ഇപ്പൊ തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ട്
ആഹ സ്കൂളിൽല്ലേ ആഹ
രണ്ടാമത്തോളത്തെ മീറ്റിങ് ഇപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച മോള് രണ്ടാമതൊള്ളെ
അതെ എന്തോ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ
ആ പഠിത്തം മോൾക്ക്പ്പോ പ്രീ സ്കൂൾ അല്ലേ അവർക്ക് അങ്ങനെയാണ് പഠിപ്പിക്കാൻ ഇപ്പൊ കളിയിലൂടെ പഠി പഠിപ്പിക്കാൻ ആണ് തോടുത്തിയത് ഇപ്പോ മൂന്ന് നാല് വയസായിട്ട് ട്ടല്ലേഒള്ളും
അതേ ഉണ്ട്
അവർക്ക്പ്പോ അങ്ങനെണ്ട് എഴുതിക്കാൻ നിർത്തിയില്ല അപ്പൊ അവരെ ഞമ്മള് എന്താ പറയാ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലോ നമ്മള് അവര് വയക്ക് പറയണതിനെ കുറിച്ചാണ്ടും അങ്ങനോക്കെയാണ് സംസാരിച്ചേ ഞങ്ങക്ക് അന്ന് തന്നെ പത്ത് മണിക്ക് തുടങ്ങിയാണ്ട് രണ്ടേ കാലിനാണ് മീറ്റിംഗ് അവസാനിച്ചത്
അതെ ആഹ ഒരുപാട് ആഹ അതെ
ആഹ ആദ്യായിട്ടാ
ആഹാ
ഇത്രെയും നേരം നമ്മക്ക് കുട്ടിയാളെ ഗൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞന്നു പിന്നെ നമ്മളെ നല് മൂന്ന് ആറ് വയസ്സുള്ള കുട്ടികളാക്കി അവിടെ ഇരുത്തി ഞമ്മളെ കൊണ്ട് കളികളൊക്കെ കളിപ്പിച്ചു അതായത് കൊറച്ച് ബോൾസ് തന്നാണ്ട് നിലത്തിട്ടു എന്നിട്ട് അത് എല്ലരും മണ്ടി മൂന്ന് വയസ്സായ കുട്ടി എങ്ങനാണോ മണ്ടി വരുന്നത് അതുപോലെ മണ്ടി മണ്ടി വന്ന് ഓരോ ബോൾസും കയ്യിൽ എടുക്കാൻ പറഞ്ഞു ഇങ്ങട്ട് ഞാൻ എണീറ്റ് അതെടുത്തു എന്നിട്ട് ഓരോരുത്തരെ കയ്യിൽ കിട്ടിയ കളറുകൾ ഏതാണ് പറയാ അപ്പൊ ഓരോരുത്തര് എണീറ്റ് നിന്നാണ്ട് പറയും ഇങ്ങനെയാണ് നമ്മൾ ഓരോ കളറുകൾ പഠിക്കണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കളർ ഇല്ലോലെ മിസ്സ് പറയും അപ്പൊ എണീറ്റ് നിൽക്ക
ആഹ ആഹ
അങ്ങനെ യെല്ലോ ഗ്രീൻ ബ്ലൂ അങ്ങനെ പല കളറുകളും ഉണ്ടെരുന്നു അത് കഴിഞ്ഞ് ട്ട് റെയിൻബോന്ന് പറയുമ്പോ എല്ലാവരും എണീറ്റ് നിന്നാണ്ട് വെവേറെ സീറ്റില് പോയി നിൽ ക്കണം പറയും എങ്ങിട്ട് അങ്ങനെ നിന്നു പിന്നെ യെലോ പറയുമ്പോ യെല്ലോ കാര് മാത്രം എണീറ്റാൽ നിന്നാണ്ട് സ്ഥാനം മാറി ഇരിക്ക അങ്ങനെ ഞങ്ങള് ഇങ്ങണ്ട് എന്താ പറയാ കളിപ്പിച്ച്
ആ അത് അടിപൊളിയല്ലേ
ആ് അടിപൊളിയായി പിന്നെ അതുപോലെ വലിയ ബോൾസ് തന്നാണ്ട് രണ്ട് ലൈൻ ആയിട്ട് നിൽ ക്കാൻ പറയും എന്നിട്ട് ആ രണ്ട് ലൈന് ആ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കും നിക്കാ പിന്നെ അത് നമ്മള് ലെൻത്ത് അനുസരിച്ച് നിർത്താ പിന്നെ മുകൾകൂടെ ബോൾസ് പാസ് ചെയ്താണ്ട് അതേപോലെ മുനിലെ ക്ക് പാസ് ചെയ്ത് വരുമ്പോം നമ്മുക്ക് ഉണ്ടാവണ മാറ്റങ്ങളും നമ്മള് ജയിക്കുമ്പോണ്ടാവണ ആവേശങ്ങളും ഇപ്പോ നമ്മൾ ഇതില് കച്ചറ ഉണ്ടായിട്ടില്ലല്ലോ കുട്ടിയാളെൽ ചെലപ്പോ അത്ണ്ടാവും അപ്പൊ അങ്ങനെ കളിയിലൂടെ അവര് ഓരോ കാര്യങ്ങള് പഠിക്കും പണ്ടൊക്കെന്ന് പറഞ്ഞാ ഞമ്മള് പുറത്തു പോയി കളിച്ചിരുന്നല്ലോ
അതെ അതെ
പക്ഷെ ഇപ്പൊ അങ്ങനത്തെ കളി ഇല്ല. ഞമ്മളൊന്ന് കക്ക് തൊട്ടാക്കാ താന പിന്നെന്താ തവളച്ചാട്ടം ഗോലി സോപ്പും കൂട് വെച്ചുള്ള കളി എന്തൊക്കെ കളികളായിരുന്നു. ഇപ്പത്തെ മക്കള് ഞമ്മള അകത്തി ഇട്ടാണ്ട് ഫോണണ് കൊടുത്താണ്ട് അയിലത് അത് കളിക്കണ ഇത് കളിക്കണ അവരെന്താ ഫോണില് ചെയ്യണും കൂടി നമുക്ക് നോക്കാം ടൈം ഇല്ല.
ഇല്ല ശെരിയാ.
അവര് പല വഴിക്കും പിന്നെ പറഞ്ഞാല് പണ്ട നമ്മളെ രക്ഷിതാക്കള് നമ്മളെ വയക്ക് പറയുമ്പോ നമ്മക്കൊരു പേടിയായിനു. ആഹ് പറയുന്നത് നമ്മള് ബഹുമാനത്തോടു കൂടെ കേട്ട് നിന്നീ.
അതെ അതെ
ഇപ്പോളോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോത്തന് ഞാൻ പോയി തൂങ്ങിചാവുന്നു പറയണ മക്കളാ.
അതെ സത്യ ഒരുപാട് അങ്ങനെ സംഭവങ്ങളും ഉണ്ടായല്ലോ? രക്ഷകർതാക്കള് അതെ ഷാളി തൂങ്ങുക എന്തൊക്കെയാ പിള്ളാര് കാട്ട
ഇപ്പൊ കൊറച്ചൊന്ന് മാർക്ക് കുറഞ്ഞേന് ആത്മഹത്യ ചെയ്യണ മക്കള്
ആണാണ്
പ ഏതോരു ശാസ്ത്രജ്ഞനണ്ടല്ലോ വില്യം അവരറ്റ അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം തോറ്റ് പഠിച്ചതാണല്ലോ
അതെ
എന്നിട്ടാണല്ലോ അയാള് മുന്നിലെ ത്തിയത്
അതെ അതെ ശരിയാ.
നമ്മളിപ്പോ ഒരു വർഷം തോൽക്കുമ്പോതിന് മരിക്കാണ്. മരിക്കാല ശ്രമം നടത്താ.
അവരുടെ മനസ്സിൽ എന്തോ ഒരു നമ്മളല്ല രക്ഷക ത്താക്കൾ എന്തിനാ അങ്ങനെ പറയുന്നെന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഇതുവരെയും ബോധം ഇത് വന്നിട്ടില്ല.
ഇല്ല പക്ഷെ ഞമ്മള് നമ്മുടെ മക്കളോട്പ്പ തുറന്ന് പറയാൻ തന്നെ പേടിയാണ്. എന്താ അയ്ന് സംസംഭവിക്കാന്നറിയുല.
ആന്നാന്നാന്ന്
പണ്ടന്ന് നമ്മള അങ്ങനെല്ലേനല്ലോ നമ്മള്. നമ്മള ഉപ്പാർ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തെ നമ്മൾ എവിടെ ഉള്ളത്. അവിടന്ന് ഓടി വന്നാണ്ങ് മ്മള് കയ്യും കാലും കയികി അകത് കയറിയന്ന.
അതെ ഇപ്പോഴത്തെ കുട്ട ട്ടിളങ്ങനാണോ ഓ
ഒന്നിനും ഒരു ഞമ്മക്ക് നമ്മള് രക്ഷിതാക്കളാന്നുള്ളരു ബഹുമാനില്ല വേലിഇല്ല
വെല ഇല്ല സത്യവാ ഇപ്പോടുത്തെ കുട്ടികളും ആഹ്
ആഹ് അങ്ങനത്തൊക്കെ ഒരു ക്ലാസ് ആയിരുന്നു ഇപ്പം മറ്റൊള്ളത്ണ്ട് ഇപ്പൊ മാത്സ് ഒക്കെ പ്രോബ്ലംസ് തരുവല്ലോ
ആഹ് ആഹ്
കൂട്ടാനും കുറക്കാന ഒക്കെ ഇത് നല്ല ബു ക്കൂ അല്ല. ഫോണ് എവിടെയും വെക്ക്ണ്ടോ നോക്കിയാണ്ട് അമ്മളെ ഫോൺല് കാൽക്കുലേറ്റർ ണ്ടല്ലോ?
അതെ
കാൽക്കുലേറ്റർല് അയ്ല് കൂട്ടലും കൊറക്കലും ചെയ്താണ്ട് എന്താ സോൾവെയ്യാണ്. ങ്ങെട്ട് ആൻസർ ചെയ്യാ കഷ്ടപ്പെട്ണ്ല്ല്യ. സിമ്പ്ളായിട്ട് ചെയ്യാ. അതൊക്കെ മിസ്സിനോടെന്നെ പറയണം മീറ്റിങ്ങിന് പോകുമ്പ. അതോലെ ട്ട്‌ല് വരെ ഓല അങ്ങനെയൊക്കെ വരെ എന്താ പറയാ അങ്ങൻത്തെ കാര്യത്തിലൊക്കെ ഓൽക്ക് നല്ല വളർച്ചണ്ട്.
അതെ അതെ. ആഹ് അത് മാത്രോല്ല പഴയ പഴയ വിദ്യാഭ്യാസോം ഇപ്പഴത്തെ വിദ്യാ ഭ്യാസം തമ്മില് ഒരുപാട് മാറ്റോണ്ട്. പിന്നെ ആഹ്- ഇപ്പഴത്തെ സിലബസൊക്കെ ഒരുപാട് മാറ്റവാണ്. കുട്ടികൾടെ പുസ്തകൊക്കെ നമ്മള് തൊറന്ന് നോക്കുമ്പഴേ പേടിയാവുവ. നമ്മള് പഠിച്ച ഒര് കാര്യവും ഇല്ല. നമുക്ക് ചെല ചെലതൊന്നും നമുക്ക് അറിവില്ല.
മീഡിയം മലയാള മീഡിയം ഓരോത്തർക്കും വേണ്ടതൊക്കെണ്ട് വന്ന്ട്ടൂണ്ട്.
അതെ. ചെലതൊന്നും നമു ക്കറിവില്ലല്ലോ പറഞ്ഞ് കൊടുക്കാൻ. നമ്മളെ കൊണ്ട് ഒക്കുന്നേല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തൊ
ഞമ്മക്കും പറഞ്ഞൊട്ക്കാൻ തന്നെ കഴിണീല്ല.
അതെ
പറയുമ്പം ഞമ്മളൊക്കെ പഠിച്ച്ന്ന് പർഞ്ഞിട്ട കാര്യല്ല. ഇപ്പത്തെ ചെല വാക്ക് കള് ഞമ്മക്ക് പറ വായിക്കാനും കഴിണില്ലാ. അത് എങ്ങനെയ അയിന്റെ ആൻസറ് ഏതെണ്ടീന്നും പറഞ്ഞൊ ട്ക്കാൻ അറിയിണില്ല.
അതെ
ഞാനും അധികം ഗൂഗുള്ള് സെർച്ചെ യ്യലാ.
അതെ അതെ. ആഹ് ഞാനും വടെ ഞാനും വടെ അങ്ങനെയൊക്കയാ. അവമ്മാർക്ക് അവർ ക്കഅറിയാം വെയ്യാന്ന് പറയുമ്പോഴേ നമ്മള് ഓൺലൈനാത്ത് അടിച്ച് കൊട്ത്ത്ട്ട് ഓ ഒണ്ടല്ലോ കൊറേ ചാ പി ജി അങ്ങനെയൊക്കെ കൊറേ സംവിധാനങ്ങൾ ഒണ്ടല്ലോ. അതിനകത്തൊക്കെ അടി ച്ച് കൊടുക്കും കൊസ്റ്റ്യനും ഒക്കെ. പ്പ യിൻ്റെ ആൻസറ് കിട്ടും. നമ്മളെ കൊണ്ട് ഒക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും.
പിന്നെന്ത്? വീട്ട്ല് മ്മാരുംപ്പാരും അർഞ്ഞാ പിന്നെ എന്ത് സ്കൂക്കാ ങ്ങളൊക്കെ പഠിച്ചാൻ പോയി ന്യേന്ന് ചോയിച്ചും ചെയ്യും.
ആഹാ. അത്
ഓല് കാണാതെ വാണംത് നോക്കാനും. പിന്നെ എങ്ങനെങ്ങള് പ ത്താ ക്ലാസ്സും, പ്ലസ്‌ ടും, ഡിഗ്രി ഒക്കെ പസ്സായിവ്‌ടെ എത്തിയത് ചോയിക്കാണ്.
ചോയിക്കും. ആഹ്
അതുണ്ട്. ഏതാലും ഇപ്പത്തെ കുട്ടികളെക്കൊര് സംഭവം തെന്നേണ്. ടീച്ചർമാര് പറിം ചെയ്യും. വല്യോളാച്ചാ പ്പൊ ന്ന് കഴിഞ്ഞു. അം ങ്ങട്ട് പ്പ റയാണെ. ഇവര്ക്ക് ഈ മറ്റേ എന്താ പറയാ ലൈനടിക്കാ പിന്നെ റിജക്ട് ചെയ്യാ. പിന്നെ നല്ല സുന്ദരികളേതാണ് കൂട്ടത്തില്ള്ളത്, സുന്ദരന്മാർ ഏതാണ് ഇതൊക്കെ ഇവര്ക്കറിയാ. ഞമ്മൾക്ക് തൊക്കെ അർഞ്ഞത് എപ്പളാ പ്ലസ് ടു കഴിഞ്ഞപ്പം. പത്താം ക്ലാസ് ക്കു പത്താ ക്ലാസ് എത്തീർഞ്ഞിട്ട് കാര്യല്ല. മ്മളെ അരൂകൂടൊരു ബോയ് അമ്മളെ അട്ത്ത് കൂടെ പോക്മ്പം നമ്മള് കൂക്കി വിളിച്ചിലേ ഇന്നെ ഓൻ തൊട്ട് ർഞ്ഞാണ്ട്. ഇപ്പത്തെ മക്കളൊക്കേ
അതെ അതെ. അവരൊക്കെ പുതിയ തലമുറ ആയോണ്ടേ ന്ന അവ നമ്മളെക്കാ ട്ടില് ഗ്രാഹ്യം ഒണ്ട് അവർക്ക്. അല്ലെ ഏത് കാര്യത്തിലും ഇപ്പൊ. അയിന് പ്പം ഇവടെ പി റ്റി ആയില്ല സ്കൂള് എല്ലാം ഉള്ള് ഫസ്റ്റ് പി റ്റി വരുന്നതേ ഉള്ളു ഉം
കുട്ടികളെ ഇവിടുന്ന് വീട്ടിൽന്ന് ഒരുങ്ങി പോകാനൊക്കെ എന്താ ഉത്സാഹന്നോ ഇന്തന്നെയാണ് ആരെങ്കിലും ഒക്കെ നോക്കണ്ടാവും
അതെ അതെ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ യൂണിഫോം രണ്ട് വസം മൂടിക്കെട്ടാ എന്തോ നല്ല രസവല്ലേ നമ്മളൊക്കെ പോകുമ്പോ അങ്ങനെ ഒന്നുല്ലായിരുന്നു യൂണിഫോമ് പിന്നെ മുടി ഒരു വശ ത്തോട് മാത്രം
അതെ അന്നൊക്കെ റിബണ് കെട്ടുമ്പോ എന്ത് രസേന്നു ഭംഗിയേന്നു കാണാന്
അതെ അതെ ശരിയാ
നല്ല അമ്പർല അന്നാ ആ സാൾട്ടം പേപ്പർ ഇറങ്ങിയ ടൈമില് ആ അമ്പർല കട്ടിങ്ങും മിടിം
ആ അതെ അതെ
എന്ത് രസേനോ അങ്ങനെക്കൊരു കാലം
ആന്ന് ആന്ന്
അന്നത്തെ മിഠായികളോ
അതെ
ഇരുപത്തഞ്ച് പൈസ അൻപത് പൈയസന്റൊക്കെ മിട്ടായി ഇപ്പൊ ഇവര്ക്കൊക്കെ ഒരു അയിമ്പ ഉറ്പ്പ്യൻ്റെ മുട്ടായില്ലാതെ മാണ്ടാ
ആഹ് എന്നും സ്കൂളിൽ പോകുമ്പോ വേണം അഞ്ചു രൂപ മുട്ടായി വാങ്ങിക്കാനിം ഇപ്പൊ ഒരു പുതിയ മുട്ടായിണ്ട് പുളിമുട്ടായി അതാണ് ഇപ്പൊ പിള്ളേരെല്ലാം കഴ് ഇത് നമ്മളും കഴിച്ചിട്ടുണ്ട് പണ്ട് നമ്മള് കഴിക്കുന്ന ഏതെല്ലാം കാക്ക മുട്ടായിയോ ഏതൊക്കെ പല മുട്ടായികളും ഉണ്ടായിരുന്നല്ലോ പഴയത്
ശരി
എന്തോ അത് പലതരം മുട്ടായി അതൊന്നും ഇപ്പൊ
പേരും കിട്ടും പേര് കേക്കുമ്പോ തന്നെ ആയെക്കെ എന്താ ചോയിച്ചും മക്കള്
അതെ അതെ നമ്മള് സ്കൂളി പോ നമ്മളെ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപ കൊണ്ടുപോകില്ല കമ്പിളി നാരങ്ങ ഏ പീസായിട്ട് മുറിച്ച് വെക്കത്തില്ലേ ഓരോ അല്ലിയായിട്ട് അതൊക്കെയായിരുന്നു ഞങ്ങള് വായിക്കുന്നത്
ആ ഞാന് പോയന്നെ ഈ ക കുട്ടായി മറ്റേ ഈ കടിച്ചപ്പരച്ചി ആ റോസ് പിങ്ക് നിറത്തിലുണ്ടാവ കറുത്ത കളറ് കൊറ നേരം വായലിടാ
ഉം അത് ശരിയാ അതെ ഉം ഇപ്പോ അതൊന്നും ഇല്ല ആ ഓക്കെ ഓക്കെ ശരി ശരി
ആഹ്